ലോ
ആഹ് എന്താ വർത്താനം? എന്തൊക്കെണ് വിശേഷം? ഹലോ ഹലോ
ഹലോ
ആഹ് എന്താണ് അവിടെ എന്താ ജോലിതിരക്കിലാണോ എന്താ ഒന്നും സംസാരിക്കണേകേക്ക്ണില്ലല്ലോ?
അത് മകളാടി.
ആഹ് ശെരി പിന്നെ എന്താണ് ചായ കുട്ച്ചോ?
ഓഹ് ചായുട്ച്ചു.
ആഹ് ശെരി എന്താ ഞാന് ഞാൻ ഇന്നാൾ ഞാൻ ചോദിച്ചിരുന്നല്ലേ കുറേ വിത്ത് വാങ്ങിയിരുന്നു ഞാൻ എന്താ പറയാ ഞാൻ അത് കുഴിച്ചിട്ടിട്ടില്ല നിങ്ങൾ അവിടെ എന്തോ കുഴിച്ചിട്ടിന്നക്കെ പറഞ്ഞില്ലേ കൃഷി ചെയ്ത്ണത് അന്ത്‌ എന്തയ്നു ആഹ് ആഹ്
ഇവടെ
പയറായിരുന്നു. ഉപ്പ കൃഷി ചെയ്തത് പയറായിരുന്നു.
പറെലയ് പയറ്
പറി പയറ് ആഹ് ഞാനിവിടെ കൊറെ വിത്ത് വാങ്ങിയിരുന്നുട്ടോ. പ്പോ വിത്ത് വാങ്ങി കുറേ മുന്നേ വാങ്ങിയതാ അപ്പോ പിന്നെ ഇങ്ങനെ സുഖമില്ലാതായപ്പോൾ പിന്നെ കുയ്ച്ച് കുഴിച്ചിടാനൊന്നുംപറ്റില്ല. ഇപ്പൊ ഒരു ദിവസം
സമയാല്ലേ മഴക്കെണ്ടല്ലോ?
ആഹ് ആഹ് മഴയൊക്കെ പൊട്ടിട്ട്ണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോന്ന് കുഴിച്ചിടാം. എന്താ പറയാ ഇനിയിപ്പോ മുളക്കുവോന്നറിയില്ല. കാരണം കുറെേ മുന്നേ വാങ്ങിയതല്ലേ? ചിലപ്പംമൊളകൂ
അല്ല മോളക്ക ആഹ് മോളക്കും സ അയിന് പ്പോ സമയന്നും ഇല്യല്ലോ ഇതൊന്നും ഇല്യല്ലോ? കേടു വരുമൊന്നു ഇല്ല. വിത്ത് ഒണക്കിയതല്ലേ?
ആഹ് അങ്ങനെ വിചാരിക്കും നമ്മള് റെഡിമ
ആ അല്ല റെഡിമെയ്ഡ് വാങ്ങിയതാണേ അപ്പൊ എന്താന്നന്ന് അറിയില്ലാല്ലോ.
ഉംഅ ആ ആ അതെ-
അങ്ങനെ വിചാരിച്ചിട്ട് കൊറെ എല്ലാ തരം വിത്ത് വാങ്ങിയിരുന്നു ചീര, ഉം പച്ചചീര ചുവന്ന ചീര, തക്കാളി, കൊമ്പൻ വെണ്ട
അത് ശരി അത് അതെക്കെ ഉണ്ടായി കാണുമ്പം അല്ലേ ര ല്ലേ നമുക്ക് അവന ഒരു കേട് ഒന്നുമില്ലല്ലോ.
അതെ അതെ പക്ഷെ നമ്മള് നല്ലോണം കെയർ ചെയ്ത് നോക്കിയിട്ട് പരിപാലിച്ച് വളവും വെള്ളമൊക്കെ കൊടുത്താൽ ചിലപ്പോ ആ സാധനം ഉണ്ടായി കൊള്ളുന്നില്ല പക്ഷെ ചില സമയത്ത് വെയ്സ്റ്റ് ഒക്കെ കൊണ്ടിരുന്നടുത്ത താനേ മുളക്കല്ലോ വള്ളികളൊക്കെ മത്തനെ കുരു എന്താ പറയാ വെള്ളരിക്ക
കുമ്പളങ്ങ ആ അതൊക്കെ ഉണ്ടാവുംല്ലേ എല്ലാ വിത്തും ഉണ്ടാവും ഉ
ആ അങ്ങനത്തൊക്കെ പെട്ടെന്ന് മുളക്കും നമ്മള് ശ്രദ്ധിക്കാതെ താനെ വളര മുളക്കണ സാധനങ്ങൾ പെട്ടെന്ന് ഉണ്ടാവും അതി്മ കായകളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ നമ്മള് അത്രയും കെയർ ചെയ്ത് നമ്മള് വളമൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനത്തെ സാധനം ചിലപ്പോ അങ്ങനെ
ഉണ്ടായ്ക്കോളമാന്നില്ലല്ലേ ഞാ ആ എനിക്ക് ഇങ്ങനെ അങ്ങനെന്നെ പോയി ഭയങ്കര ഇഷ്ടമാണ് ഇന്തൊക്കെ ഇണ്ടാക്കുന്നതൊക്കെ
ആഹ ശരിയാണ് അവിടെ കോഴിക്കളുണ്ടോ കോഴിക്കള് ഉണ്ടെങ്കി പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആ കോഴിക്കള് പറഞ്ഞാല് പിന്നഞമ്മക്കില്ല വേറെല്ല അവിടത്തന്നന്ന് വരും അത് നല്ലോണം കെയർ ചെയ്യേണ്ടി വരും
അതാണ് കോഴക്കള് താറാവുകളൾക്കെ ഉണ്ടായാല് നമ്മളിങ്ങനെ മുളക്കുമ്പോഴ അത് ചിക്കും അങ്ങനെയൊക്കെ ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ കൊറെേ കോഴിക്കളും താറാവുകളൊക്കെ ഉണ്ടായിട്ട് ചെടികൾ വരെ ഒരു സസ്യ ബുക്കുകളൊക്കെ ആയിരിക്കല്ലോ സസ്യ അങ്ങനെ അങ്ങനത്തൊക്കെ കഴിക്കുമല്ലോ അപ്പോ അത് കാരണ ചെടികളൊക്കെ നല്ലോണം
ആഹ അവർക്കതല്ല അത് അവർ അത് കഴിക്കും അവർക്കുള്ളത് അതല്ലേ അപ്പൊ ഞമ്മൾ നല്ലോ നോ നോക്കേണ്ടി വരുംല്ലെ
അതെ അതെ അപ്പം കൊറ
കൊന്നര ഉം
ആ അതെ അതെ അപ്പൊ ചെടികളൊക്കെ ഫുള്ള് മറ്റേ ഗ്രാസ്സൊക്കെ പുല്ല് പേൾഗ്രാസൊക്കെ ഫുള് കുഴിച്ചിട്ടിട്ട് അതൊക്കെ സ്പ്രെഡ് ആയി വളർന്നതൊക്കെ ഈ താറാവുകള് ഫുള്ള് കൊത്തിതിന്നട്ട്
ആഹ അവര് ഫുള്ള് അത് ഇതാക്കും
അതെ അതെ ഒരു പ ആഹ പച്ചപ്പ പോലുംല്ലാതെ അങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പം എന്താ പറയാ ഞാനിപ്പോം ഇനിയിപ്പോ താറാവുകളൾ എത്താത്ത ഒരു സ്ഥലണ്ട് ഒരു തുള്ളി ഒരു ഇത്തിരി സ്ഥലം അപ്പ മഴയില്ലായിരുന്നല്ലോ ഇതുവരെ വെള്ള നനച്ചു കൊടുക്കാനൊന്ന കൈയിണ്ടായിരുന്നല്ലോ
ഉ
ഇത് വരെ വെള്ളത്തി വെള്ളം പിന്നെ ഇപ്പല്ലഴ ആഹ് ഇപ്പൊക്ക മഴ എങ്ങനെ ഇടക്ക് ഒരു വൈകുന്നരം ആകുമ്പോ ഒരു മഴ പെയ്യുന്നുണ്ടല്ലോ കിട്ടുന്നുണ്ടല്ലോ അവിടെ കിട്ട
ഓ ആഹ് മയട്ടാറുണ്ട്
ആഹ് അപ്പൊ എന്താ പറയാ അപ്പ അതുകൊണ്ട് ഞാനങ്ങനെ കുഴിച്ചിടണന്നൊക്കെ വിചാരിക്കണ്ട് ഞങ്ങളിവിടെ ഇങ്ങനെ ത താനെ മുളച്ച ഒരു ഇതിന് മൂന്ന് ഒറ്റക്കായിണ്ടായിണ് അത് നമ്മള് കുഴിച്ചിട്ടൊന്നല്ല താനെ മുൾ
അതെ ആ ഇണ്ടായി കി നമ്മളങ്ങനെ നോക്കാതെ അത് പെട്ടെന്നുണ്ടാവും ചെലത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവാൻ ചില ബുദ്ധിമുട്ടായിരിക്കും ഓരോ ഈ പറഞ്ഞ മാതിര്തന്നെ ഓരോ കോഴിക്കളും ഇതൊക്കെ വന്നിട്ട് ആടുകള് അതൊ ക്കെ വേഗം നശിപ്പിക്കും
അതെ അതെ ഇവിടെ ഒരു പേ
ക്ക ഉണ്ടാക്കാനൊരു ഇതണ്ട് പോകും നമ്മളെ ഇതാണ്ട് പോവും
ആ അതെ അതെ അമ്
ഏതായിന്നാലും നമ്മുക്ക് നോക്കാം മഴ തോവ ഇപ്പത്തെ കാലം അതല്ല ആണല്ലോ
അതെ അതെ പ്ലാവ് പിന്നെ കുഴിച്ചിട്ടിരുന്നു അത് എന്താ ഓ അങ്ങനെ മുളക്കും തെളിർത്ത് വരും അപ്പോ ആട് വന്ന് കടിക്കും ഈ ആട് കടിച്ചാൽ പിന്നെ അത്ണ്ടാവില്ല ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇണ്ടാവാന്
ആഹ് ആഹ് അതപ്പോ പിന്നെ ബുദ്ധിമുട്ടാണ് ഇണ്ട കിട്ടൂല
ആഹ് അപ്പൊ പിന്നെ അതിങ്ങനെ കൊറേ കാല കൊറേ ഇത് കഴിയുമ്പോ പിന്നെ അത് ഒന്ന് കൂടെ ഇങ്ങനെ മുളച്ച് വരും ഒന്ന് തെളിർത്ത വരും അപ്പൊ വീണ്ടും ആടു വന്ന് കടിക്കും അങ്ങനെപ്പോ നാല് പ്രാവശ്യട്ട് ആട് വന്ന് കടിച്ചു ഇപ്പ അത് പറ്റെ ഉണങ്ങി ഉണങ്ങിപ്പോയി
ആഹ് ആ
അതങ്ങനെയാണ് നമ്മള് നല്ലോ ശ്രദ്ധി ക്കണം പിന്നെ നമ്മ
ല്ലോം ശ്രദ്ധിക്കണം വേലി ഒക്കെ കെട്ടി കൊട് - ക്കണം അത് ഞമ്മക്ക് ചില നേരത്ത് കഴിഞ്ഞോളണന്നില്ല നമ്മള് ശ്രദ്ധക്ക് നമ്മള് ശ്രദ്ധയിൽ പെടുല
ത്രല്ലല്ലോ അപ്പുറത്തപ്പുറത്തൊക്കെ വീടുകളും ഉണ്ടാവുമ്പോ അവിടുത്തെ സ അങ്ങനെ- ഇങ്ങൻത്തെ ആട് കോഴി അതൊക്കെ വരുവല്ലോ
ആഹ് അതന്നെ നമ്മള്ക്കത് ആ നമ്മക്ക് ആടളെ നമ്മക്ക് അങ്ങനെ നമ്മളെ കുട്ടികളെ നമ്മുക്ക് പിടിച്ചക്കാ കഴിയോ ആടളും കോഴിക്കള നമുക്ക് അങ്ങനെ ഇതാൻ കഴിയോ അവരെ സ്വാതന്ത്രയി നടക്കല്ലേ കാക്കകളായാലൊക്കെ അവരെ നമ്മള് വരുന്ന നമ്മള് നോക്കണം
ആഹ് അതെ
മ്മ കണ്ണില് പെടൂല്ല ചില നേരത്തെ നമുക്ക് എപ്പഴ എത്തിപ്പെടാൻ കഴിയൂല്ല
ആഹ് അതെ അപ്പൊ ഞാൻ വിചാരിക്കണ്ട് ഇനിയിപ്പോ അങ്ങനെ അത് കുഴിച്ചിടണം ഒരീസം ഒഴിവില്ല ദിവസം ഒരാളപാടെ നമുക്ക് ഉണ്ടാവുമ്പളാണ് നമുക്ക് അങ്ങനത്തെ പണികളൊക്കെ ഒരു ഭാരല്ലാതെ ഒറ്റക് ചെയ്യുമ്പോ നമുക്കൊരു മടിയാവും അപ ഞാൻ ആഹ് പെണ്ണിനൊരീസം ഒഴിവുള്ള ദിവസം നോക്കിയിട്ട് ഞങ്ങളത് ചെയ്യണം അത് കുഴിച്ചിടണംന്ന് വിചാരിക്കുന്നുണ്ട് എന്നാ പിന്നെ നമുക്ക് നമുക്ക് ഒരു കാ ഒരു ഒരു പച്ചക്കറിമ്മ ഒരിതുണ്ടായ തന്നെ നമുക്കൊരു സന്തോഷാണല്ലോത് കാണുമ്പോ
ആ അതെ നമ്മക്ക് ഉണ്ടാവുമ്പോ ഇതാണ് സന്തോഷാണ് നമ്മെളെ വീ ട്ടിലുണ്ടായതാണല്ലോന്ന് ഒര്
അതെ, അതെ ഇപ്പൊ ഞങ്ങള് മുട്ടൊന്നും താറാവ് മു ട്ട ഞങ്ങള് കഴിക്കില്ല. മുട്ട ഇവിടെ ആരും അങ്ങനെ ല്ല അ പക്ഷെ എന്നാലും നമുക്ക് പണം കിട്ടൂട്ടോ നമ്മുക്ക്.
ചതുവാണ് താറാവുമുട്ടറഞ്ഞാല് പ്രക്ഷത ഭക്ഷിച്ച ഭക്ഷ- ആ കഴിച്ചാ നല്ലതാണ്.
ഉം, ഉം ഷെ ഞങ്ങള് കഴക്കലനും പിന്ന അതിന് നല്ല വെലയുണ്ട് ഒരു ഒരു മുട്ടക്ക് പത്ത് രൂപ. ഹാ ഒക്കെ കിട്ടും ഇവിടെ പത്ത് രൂപയാണ് കിട്ടുന്ന അതിലും കൂടുതൽ കിട്ടുംന്ന് പറയുന്നത് കേക്കാം. അപ്പോ അങ്ങനെ മുട്ടെ
ആവശ്യം വ അത്യാവശ്യത്തിന് വേലെണ്ട്.
ആ അതെ, അതെ അപ്പൊ ഞങ്ങളങ്ങനെ കടെല് കൊടുക്കാറാണ് പ്പോ. ഏ ഞങ്ങള് കഴിക്കാത്തോണ്ട് പക്ഷെ എന്നാലും നമുക്കൊരു ഉപകാരാണ്. നമുക്ക് ആ കടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങാം നമുക്ക് ആവശ്യുള്ള സാനങ്ങളൊക്കെ വാങ്ങാല്ലോ.
ആഹ് ആ നമ്മുക്കൊരു വരുമാനണ് ചെറിയ വരുമാനം ആ ഞമ്മുക്കത് കിട്ടും.
അതെ, അതെ അപ്പൊ നമുക്ക് അങ്ങനത്തൊക്കെ പക്ഷെ അവൊക്ക് ചെ ഞ നമുക്ക് അങ്ങനത്തെ എന്തെലും ജീവികള്ഇണ്ടായാലും നമുക്ക് നമ്മ ഇഷ്ടത്തിനിങ്ങനെ പോകാന് നമ്മളൊരു വേറൊരു വീട്ടിലേക്ക് പോകുമ്പോ വിരുന്ന് പോവ അങ്ങനത്തെ അങ്ങനത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം ഇവര് പട്ടിണി ആവല്ലോ.
അതന്നെ അവർക്ക് നോക്കാനും ഭക്ഷണത്തിനും ഒന്നും കിട്ടാ നമുക്ക് കയ്യൂല.
അതെ, അതെ അപ്പം അവര്ക്ക് അവര് നമുക്ക് ആഹ് പിന്നെ ഫുള്ള് എവിടെങ്കിലും പോയാലും ക്കെ ഭയങ്കരായിട്ട് അതായിരിക്കും ചിന്ത പക്ഷെ ൻക്ക് പൊതുവെ എൻ ക്യങ്ങൻത്തൊക്കെ ഭയങ്കര ദേഷ്യാണ് പിന്നെ വിടെ ഹസ്ബന്റിനാണിഷ്ടട്ടോ ആള് പക്ഷെ അവർക്ക് ഭയങ്കര മ്മള് തിലൊക്കെ കാണലില്ലേ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കൊല്ലോ അടുപ്പായിരിക്കും. വര് മൃഗങ്ങ വര് ഈ നോക്ക്ണാളും വരും തമ്മിലേ
ആഹ് അവർക്ക് നല്ല സ്നേഹായിരിക്കും നമ്മക്ക് നമ്മളെ മക്കളോട് സ്നേഹത്താട്ടിലും അവർക്ക് അവര് നല്ലൊരു ഇതുണ്ടാവും. ഒരു ഇടപയലും തൊക്കെ അവരോടുണ്ടാവും. കോയികൾക്കാലും പൂച്ചകൾക്കായാലൊക്കെ അവർക്കൊരു നല്ലൊരു നന്ദിയും ഇതുംണ്ടാവല്ലോ.
ആഹ് അതെ പിന്നെ പ്രാ താറാവ്
ക്കാളും സ്നേഹവർക്കായിരിക്കും.
അതെ, അതെ ശരിയാണ് പിന്നെ എന്താ പിന്നെ ഇവിടെ ഉം തറാവര് അവിടുന്ന് വണ്ടിയുടെ ഒച്ച സൗണ്ട് കേക്കുമ്പ തന്നെ താറവാള് മ ഓടിച്ചെല്ലും. അപ്പൊ നം ഇന്നെ, ഇന്നെ കാണുമ്പങ്ങനെ മണ്ടി ഓടി വരാറില്ല കാരണം ഞാനങ്ങനെ അവരെങ്ങനെ നോക്കാറില്ല.
കറിണ്ടാവൂല്ലേ.
ആഹ് പക്ഷെ ഇവര് മറ്റേത് ആഹ് ഹസ്ബന്റ് വര്ണത് സൗണ്ട് കേട്ടാലപ്പ ഓടി പോകും. ഓ ഭയങ്കര സൗണ്ട്ണ്ടാക്കും അപ്പത് അവർക്ക് അവരെ നോ ന്നൊണ്ടുള്ളരു ഇതായിരിക്കും അങ്ങനെ
അതെന്നെ അവരോട്ല്ലൊരിതാണ് അതെല്ലാ വിധ ജീവിതാലകൾക്കുണ്ടാവും. കോഴികൾക്കായാലും. പോച്ചകൾക്കായാലും. എല്ലത്തിലുണ്ടല്ലോ
അതെ അതെ പിന്നെ എന്താ പറയാ എങ്ങനേണ് ഉം. ന്നാളെന്തോരു വായക്കൊല എന്തോ അങ്ങനെന്തോ ങ്ങള് കുഴിച്ചിട്ട് ന്നൊക്കെ പർഞ്ഞീനല്ലോ? അത് വാ വാഴയല്ലായിർന്ന.
ആഹ് അത് വായ അതൊക്കെ കുല ച്ചു ഞങ്ങള് ഉം രണ്ട്. രണ്ട് മൂന്നെണ്ണം ക ണ്ടായിരുന്നു.
അയ് ശരി. ഓ അത് ശരി പക്ഷെ നമുക്കത് ണ്ടാവുമ്പോ നമുക്ക് അത് അത് നമ്മള് വിൽക്കാനൊന്നല്ല പക്ഷെ നമുക്ക് ക്കെല്ലാർക്കും കൊടുക്കുമ്പോ നമുക്ക് നമ്മള അടുപ്പക്കാർക്കൊക്കെ കൊടുക്കുമ്പോ ക്ക് ഭയങ്കര സന്തോഷാണ് നമ്മള്ണ്ടാക്കിയതാവു
ണ് ഒന്നൊടിഞ്ഞു അതെല്ലാവർക്കും. എല്ലാ ആൾക്കാർക്ക് കൊടുത്തു ങ്ങങ്ങളെ എട്ത്ത്ല്ലോൽക്കൊക്കെ കൊടുത്തു. ആർക്ക് കൊടുത്ത കാത്തൊരു വല്യോരു കൊലയായിരുന്നു.
ആഹ്
അതോണ്ട് നമ്മക്ക് സങ്കടല്ല ങ്ങനെല്ലാർക്കും കൊടുത്തല്ലോ? മൂ പിന്നെ മൂപ്പ്ങ്ങട്ട് ആയിട്ടു ഇല്ലായിരുന്നു ന്നാലും മൂത്തും ചെയ്തിരുന്നു. രണ്ട് ഒരു ഇടനിലേലേയ്ർന്നു. അതെല്ലാർക്കും കൊടുത്തു. പിന്നാ നല്ല ആഹ്
ശരി